ഹലോ കറണ്ട് പോയി
കറണ്ട് പോയോ
കൊറെ നേരായി അപ്പൊ ഇപ്പൊ ചെക്ക് ചെയ്തോ
ആഹ് എങ്ങളാ ചെ ചെക്കെന്ന്
ഉം വീട്ടില് ചെയ്ത് അറിയ
കർ കറണ്ട് അടിക്കുവേ
ഇല്ല സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് ഷോട്ടേജാ ഫീസ് കമ്പി പൊട്ടിയതാ
ആഹ് ചുറ്റാനറിയോ ഏഹ് ഇത്ക്കല്ല ഞങ്ങൾത് ഇടക്കിടയ്ക്ക് പൊട്ടണ്ട് പക്ഷെ എനിക്കറിയില്ല
ആഹ് എന്താ ഒരു ആഹ് ചെമ്പുകമ്പി ചുറ്റി എടുത്താൽ മതി നമ്മള വയറിന്റെ വയറി ഉള്ളില് പോണ് ചെമ്പ് കമ്പിയേ ഉണ്ടാ അത് ചുറ്റി കൊടുത്താ മതി
ഉം ശരിയാ എന്നിട്ട് രാത്രിക്ക് ഉള്ളതൊക്കെ ആയോ ഫുഡ്
ക്ക ഉച്ചക്ക് ചെയ്യും
ആഹ്
ഉം പിന്നെ എല്ലാരപ്പ രാത്രി തന്നെ ചെ പക്ഷെ രാവിലെ തന്നെ ചെയ്യുമ്പോ ഒക്കെ ശെ
ആഹ് ആഹ് ഈ ഞമ്മള് എന്താ റേഷനരിയൊക്കെ ആവുമ്പോൾ പിന്ന രാവിലെ ഉച്ചയ്ക്ക് വെക്കണത് പിന്നെ രാത്രിയാവുമ്പോത്തിന് ആകെ ഇതായിന്
അത് ഇവിടകെ അങ്ങനന്നെ വെക്കലാ ഒന്നിച്ചു വെക്കലാ പ്രശ്നൊന്നുല്ല
ഇന്റെ വീട്ടിലാനെട്ടോ ഒന്നിച്ചു വെക്കല്ലോ എനിക്ക് റേഷനരി ഭയങ്കര ഇഷ്ടല്ലാലും ഒട്ടി നിക്കല്ല ചെറിയ അരി
ആഹ് ആഹ്
ക്ഷെ എന്റെ ഹസ്ബന്റെ വീട്ടില് റേഷനരി വേണം പ്പൊ പക്ഷെ അവിടെ ഒരു രാത്രിക്ക് വെക്കൂല അവിടെ രാത്രി ഒരു ഭക്ഷണം കഴിക്കൂല
ഏഹ് പിന്നെ എന്തൊണ്ട്
ഈ എനിക്കാണെങ്കില് രാത്രി ചോറും കനത്തി എന്തെങ്കിലും കിട്ടില്ലെങ്കി എനിക്ക് വിശപ്പ് മാറൂല
ഉം ഉം
ഇപ്പം പിന്നെ രാവിലെ അരുല് കുട്ടികള് നേർത്തെ പോണ കൊണ്ട് ആർ ത്ത് ഒരു എട്ട് മണി ആകുമ്പോത്തേന് എട്ട് മണി അല്ല ഏഴര ആകുമ്പോത്തേന് ഒക്കെ ആയിണ്ടാവും അപ്പം ഉച്ചക്ക് മാത്രല്ല വെക്കും രാത്രിക്ക് ഇണ്ടാവൂല ഇതിന് മറ്റേ എട്ടേകാല് ബസ്സ് വണ്ടി വരുവേ
വല്യ സ്കൂള് ആയിട്ട്
ഇത് നോക്കി നമ്മള് വല്യ കുട്ടികളാ
ഉം
ഇക്ക് ഒറക്കൊന്നും ഇപ്പം ശരിയാവുല്ലല്ലോ
ആഹ് അത് ശരിയാവില്ല പാവാന്ന് ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ച ജീവിതാനായിട്ട് വയ്യേ സാദാ സ് സ്കൂളില് ചേർത്ത് കുട്ടികൾ തന്നെ പഠിച്ചിട്ട് തീരുല്ല
ഇല്ല ഇവർക്ക് ഒറ ക്ക് റെഡി ആയില്ലെങ്കിൽ നമ്മളെ അവസ്ഥ തന്നെ ഇപ്പം എത്നാ എനിട്ടാ കുട്ടികളത്
അതാണ് ഷൂ ഒക്കെ ഇട്ട് ചെരുപ്പൊക്കെ ഇട്ട്
ഇപ്പം മഴയായോണ്ട് ഇപ്പം ഡ്രസ്സ് ഒണങ്ങാനും പാടാണല്ലോല്ലേ
വാഷിംഗ് മെഷീനിലിട്ട് ഒണക്കും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടത് തന്നെ
ഉം പിന്നെ അവിടെ പൊതുവെ മര മരങ്ങളും കുന്നും അങ്ങനെ ഒക്കെയില്ലേ പ്രദേശാണോ അതോ അടുത്തടുത്ത് വീടുകളോ ആഹ് ആഹ്
മനസില പിന്നെ പ്രശ്നൊന്നും ഇല്ല ആയല് വെള്ളം നല്ലോണ്ട് ഒരൊറ്റ കിണറ്റിന്നാണ് അഞ്ച് പെരക്കാരും ഇ ട് ക്ക്ണേന്ന് പറയാ ഉം അഞ്ച് മീൻസ് മൂന്ന് വീട്ടുകാര് അഞ്ച് ഫാമിലി
ഒരു വീട്ട് രണ്ട് വീട് ആവുമ്പത്തിന് തന്നെ എത്ര അധികം ആൾ ആൾക്കാര് ഉണ്ട്ന്നുണ്ടെങ്കി ഇപ്പൊ ഞങ്ങള് ഇന്റെ വീട്ടില് കെണറില്ല അപ്പൊ തറവാട്ടിൽ ന്നാണ് എടുക്കല് പക്ഷെ അവിടെയും കൊറച്ച് ആൾക്കാരുണ്ട് ഓല് ഇട്ട്ണെങ്കില് ഞങ്ങക്ക് കിട്ടൂല
അസസിന്റോടെ എങ്ങനെയാ വെള്ളണ്ടോ
അവിടെ കൊഴൽക്കിണറ് വെച്ചേക്കാണ് അവിടെന്ന് പറഞ്ഞാല് ഒരു മര മലപ്രദേശം മല പറഞ്ഞാല് ഒരു കുന്ന് പോലെ ഞങ്ങള് ഏ റ്റവും മൊകളില്
ഹൈറ്റില് ഈ കൊഴൽ വെള്ളം എങ്ങനെയാ ടേസ്റ്റ് ഇണ്ടാവോ
അത് കൊഴൽ കെണർ എന്ന് പറയാം ഒന്നിനും പറ്റൂലട്ടാ പറ്റൂല വെച്ചാലേയ് ആ വെള്ളം ആയാല് പിന്നെ ബാത്റൂം വാഷ് ബേസും ഒക്കെ അല്ലെ മഞ്ഞ കളറാവും വെള്ളം വീണാ പിന്നെ കൊറെ കാലങ്ങള് ആകുമ്പോൾ ഒരു മഞ്ഞ കറ വരും അത് ഇല്ല അവിടെ കുഴിക്കാൻ കഴിയില്ല അവിടെ ആ ഭാഗത്തൊക്കെ കുഴൽ കിണറാണല്ലോ
ആഹ് ആഹ് ഉം
പിന്നെ ഫിൽറ്ററ് ചെയ്യലാ വെള്ളം അതുകൊണ്ട് പിന്നെ നമ്മള് പൈപ്പ് നേരിട്ട് കുടി ക്ക പക്ഷേ എനിക്ക് ആ ഒരു ചൊയ ഇഷ്ടല്ല
ഉം ഉം സാധാ നോർമൽ വാട്ടറിന്റെ ടേസ്റ്റ്ണ്ടാവൂല
ഇല്ല, കെൺറ്റ്ത്തെ വെള്ളം തന്നെ
ഉം ഇന്റെ വീ വീട് മ മലേലാ അപ്പൊവടെ ഔടിം ഈ പ്രശ്നൊന്നുല്ല മ വെള്ളം ഇഷ്ടംപോലെണ്ട്. മലേണെങ്കിൽ കൂടി
ഉം ഇണ്ടാവട്ടെ പക്ഷേ ഈ വേനൽക്കാലത്ത് ഈ പ്രാവശ്യം നല്ല വേനലേരുന്നല്ലൊ ല്ലേ
ആഹ് കടം നല്ല ചു കടും ചൂട്
ആഹ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനാണ്ട് ബുദ്ധിമുട്ടാതെ ആഹ് അത് വാർത്തേല്ണ്ടായിനിം. പെട്ടന്ന് കാലവർഷണ്ടാവും ഇപ്രാവശ്യന്നൊക്കെ
തർക്കിക്കാൻ നിക്കല്ലേ കളരി
ഉം
അതോണ്ടാണ് വേഗം കയ്ച്ചിലായത്
ഉം അതെ വേറെ എന്താ ഇഷ്ടട്ട ഫുഡ്ഡെന്താ
ഉം എല്ലതും കഴിക്കും, ഏതാ വാണ്ടാത്തതും വേണ്ടിയൊന്നുല്ല്യ
ഇന്നെ വീ ഏഹ് ഇന്നെ പറ്യല് നമ്പൂതിരീന്നാ പറ്യല് ഇനിക്കങ്ങനെ മീനൊന്നും പറ്റൂല. എറച്ചിം കോഴിയും പൊരിക്കണം മീനൊന്നും പറ്റൂല
ഏഹ്
മീ ഉം മീന് പറ്റു ഏതാറ്യോ മത്തി പൊരിച്ചത് പിന്നെ ഒണ ക്ക മീന് മാന്തള് ബത്തല് ഇത് മാത്രേ പറ്റൊള്ളു
അങ്ങനേ കറന്റ് പോകുവോ ഇല്ലയോ അറിയല്ലോ
എല്ലാ ഏട്ട് പറി ആഹ്‌ എല്ലാർക്കും ഇഷ്ടല്ലാത്ത മീനാ മത്തി, ങ്ങട്ടതാ അൻ
ഉം ഇൻക്കല്ല ഇഷ്ടായി എല്ലാ ഫുഡ്ഡും കഴിക്കുമ്പം ഇപ്പൊ ഇപ്പഈ അവസ്ഥേല് ഇൻക്കൊരു ഫുഡ്ഡിനോടും പ്രശ്നല്ല
ആഹ്‌ അഹ് ശരി ഞാന് ഏയാം
ങ്ങാ കണ്ടാല് വേണ്ടായോ ഒന്നുല്ല മധുരം കൊറ ച്ചൊര് ഇഷ്ട്ടക്കൊറവ്ണ്ട് അത്രൊള്ളു
ആഹ് പൊതുവേ മധുരം മധുരാണോഷ് അതോ സ് പൈസ്യായിട്ട്ള്ള ഐറ്റാണോ ഇഷ്ടം ആഹ് ഞാനു അതെ ഇപ്പൊ മഴങ്ങ പെയ്യല്ലേ, നല്ല എരിവ്ള്ള എന്തേലൊക്കെങ്ങ കഴിക്കാ എണ്ണക്കടികളൊ ക്കെ
ഉം ഹും ഹും ചെറ്പ്പത്തില് മാങ്ങ ഒണ ക്ക്യത് മയക്കാലത്ത് മാങ്ങ പിഴ് ഏത്ത പുയ്ങ്യാണ്ട്
ആഹ്
ചെനച്ച മാങ്ങണ്ടാവും അത് പുയ്ങ്ങും, ന്നട്ട് കീറീട്ട് വെയ്ലത്ത് വെച്ചൊണക്കും കറ്പ്പ് കളറായി വരും ഇന്നിട്ട് മയക്കാൽത്ത്ക്ക്ങ്ങനെ എട്ത്ത് തിന്നും
അത് കർപ്പാവുമ്പോ നീരൊക്കെ പോയിണ്ടാവും പിന്നെന്താ അയ്ല്ണ്ടാവാ
ഒണങ്ങിപ്പിടിക്കും നീരൊക്കെ
അങ്ങനെ പച്ചക്കാട് കഴിക്കാ ഒണങ്ങിയത് ആഹ് ഒണങ്ങിയത് അങ്ങനെ കഴിക്കാ ആഹ് അപ്പൊ എന്തേലും ടേസ്റ്റ്ണ്ടപ്പൊ അയിന്
നല്ല ടേസ്റ്റെക്കാരം പീ ച്ചെനച്ചത് പീങ്ങിയാലാണ് ഏറ്റവും ടേസ്റ്റ് മധുരം പൊഴുത്തത് പീങ്ങണോരുണ്ട് പഴ്ത്തത് പീങ്യാല് അത്രടെസ്റ്റ്‌നമ്മക്ക് തോന്നൂല പിന്നെ തിന്നുമ്പോ പൗത്തന് വേറെ ടേസ്റ്റ് പ ചച്ചെനച്ചത് പീങ്ങീട്ട് വൈലത്തിട്ട അയ്ന് വേറെ ടേസ്റ്റ് ഉം ഉം
ഞാൻ ന്നാ ആദ്യയിട്ട് കേക്കട്ടത് ഞങ്ങൾ തറവ തറവാട്ടിലായന്ന് ഞങ്ങക്ക് ഒര് നാടം നാടൻ മാങ്ങണ്ടാവല്ലോ
ആഹ്
നറച്ചിണ്ട് വെല്ല്യൊര് മുത്തശ്ശിമാരെന്നെ പറയാം അത്പ്പൊ ഇല്ലട്ടൊവെട്ടി അപ്പൊഅവടെ അന്ന്മ്മമ്മ പഴുത്ത മാങ്ങണ്ടാവല്ലൊ ഇങ്ങിട്ട് അത് ങ്ങ മുറിച്ച് മുറിച്ചിട്ട് കുരുമൊളകക്കെ ഇട്ട്ങ്ങാണ്ട് തിന്നല്ണ്ട്ല്ലേ
അ അത്ണ്ട് ഏത് മാങ്ങേള്ളത് എന്റൊടെ കോമാങ്ങേണ്
ആഹ് എന്റൊടെ പോവുമ്പൊ എന്റെ ഉപ്പന്റെ വീട്ടില് കോമാങ്ങെ ഇൻക്ക് മാങ്ങേല് ഇഷ്ട്ടം കോമാങ്ങേണ്
ആഹ് ആ മ മേ കോമാങ്ങന്നെ ഇഷ്ട്ടം ആഹ് എങ്ങനെ തിന്നാ പച്ചക്ക്‌തിന്നാ ച്ചമ്മന്തി ആക്ക പൗത്തത് തിന്നാ
ശ സത്യത്തില് ഞങ്ങളോടെ ഉണ്ടായത് ഒരു എന്താ സപ്പോട്ടണ്ടാക്കി അപ്പൊ അതിന്റെ മൊരട്ടില്ണ്ടായത് വെള്ളങ്ങനൻച്ചിട്ട് രണ്ടുംഒരു കുഴിയില് ഒരിഷം മേ ഇല്ല സപ്പോർട്ടി ഒക്കെ നല്ലൊഷാറായി ബഡ്ഡ്യ്തിര്ന്ന്
ആഹ് അല്ല ഒന്ന് പൊതുവേ ഒന്നിന്റെ മൊര്ത്തിൽ ഒന്ന്ണ്ടാവുമ്പോ ഒന്ന് സൈടാവും ഉം ഉം
എന്താ സപ്പോട്ട നല്ലോംണ്ടായി നല്ല മദ്രള്ള പക്ഷെ ഇൻക്ക് സപ്പോട്ട ഇഷ്ടല്ല കാരണം അതൊരു ഒ- ട്ടലല്ലെ ഇൻക്ക് കഴിക്കാറില്ല
അത് നല്ലം പഴുക്കായ്ട്ടാ ഒട്ടണത്
പഴ്ത്ത് അല്ലാതെ ഒട്ടൂല്ലേ
ജസ്റ്റോക്കെ ചുണ്ടുമൊട്ടും
ആ പ്ലേക്ലാസ്സ് വെരെ കൊർച്ചേരം ഒരഅഞ്ച് മിനിറ്റിന് പുടിക്കൻ പറ്റൂല്ല
ആഹ് അതൊക്കെ ആഹ് അത് ശെര്യാ ഇന്റെോടെ ഫുള്ള് ആവല് കൊണ്ടോകും
ആഹ് അതാണ് രാവിലെ നീച്ചടുക്കും നീക്കുമ്പണ്ടാവും മാങ്ങ ഒക്കെ നല്ല പഴുത്തിട്ട് പറിക്കതൊക്കെ ണ്ടാവും നെൽത്ത് കട്ട്മ്മല്
ഉം
ആഹ് അച്ചാറൊക്കെ ഇഷ്ട്ടാണോ
അച്ച് ഭയങ്കര ഇഷ്ട്ടാ
ഏറ്റവും ഇഷ്ട്ടപെട്ട അച്ചാറേതാ
മാങ്ങഷ്ടാണ് അങ്ങനെനുല്ല എല്ലാ നാരങ്ങ നാരങ്ങ അച്ചാറ് ഭയങ്കര ഇഷ് അയ്നൊര് പ്രത്യേക സ്മെല്ല ആഹ്
സത്യം
ഉം ഉം വള്ളങ്ങട്ട് വെരും
നാരങ്ങ എനിക്കിഷ് ഇട്ട് പിന്നെ ഇഷ്ടം വെളുത്തുള്ള്യാട്ടൊ പിന്നെ മാങ്ങ വെളുത്തുള്ളി ഇപ്പൊ കഴിച്ചിട്ട് കാലം മറന്ന്
അതാ
പിന്നെ പൊറത്തൂന്ന് കാത്യോക്കെ മമ്മക്കെണ്ടാണ സമയത്ത് ക്ക്‌ ത ഉമ്മാന്റെ വീട്ട് പോവുമ്പം വെളുത്തുള്ളി കൊറേ തൊലിച്ചുണ്ട് അയിന്ങ്ങനെ ഉണ്ടാക്കിയുണ്ട്
ഉം പിന്നെ ഹസു ആഹ് അല്ല ശാസ നല്ല അച്ചാറ് പ്രിയനാണ് ഇപ്പൊ തടി കൊറച്ചതിന്റെ ഭാഗമായിട്ട് അതൊക്കെ വെർജിച്ചിരിക്കും
പലതും വർജി
ഉം ഉം ഉം എന്നാലും കിട്ടിയാലിപ്പൊ നന്നായിട്ട് കഴിക്കും
ഏഹ് എന്റെ വീട്ടില് എന്റെ ഉപ്പ എന്റെ കരുതീയിട്ട് കൊണ്ടില്ല
ആഹ് ആഹ് ആഹ്
നമ്മൾ ഉണ്ടാക്കാണ് കൊറച്ചൊക്കെ പക്ഷെ മറ്റേത് ഫുള്ള് എണ്ണല്ലോയിരിക്കും ഇങ്ങനെ മൊകളില്
ഉം ആഹ് അത് ശെരിയാ പൊറത്തന്ന് വാങ്ങണ അച്ചാറില് ഏറ്റവും ര സം നാരങ്ങേണ് മാങ്ങയൊക്കെ പൊറത്തൊന്നു വാങ്ങിയ ഒന്നിനും കൊള്ളൂല്ല
ആഹ് ആഹ് സത്യം പൊറത്തൊന്ന് വാങ്ങിയതല്ലേ നാരങ്ങയല്ലേ
നാരങ്ങ പൊറത്തുന്ന് വാങ്ങിയ രസാണ് നേരെ തിരിച്ച് മാ ങ്ങയാണ് നമ്മള് പൊറത്തുനിന്ന് വാങ്ങുവ വെച്ചെങ്കി
ആഹ്
ഉപ്പ്‌ ഇങ്ങട്ട് ഇട്ടാണ്ട് ഉം
പിന്നെ ക കർമൂസനോട് വെക്കുവല്ലോ അല്ലേ
ആഹ് കർമൂസ ക്യാരറ്റ് നെല്ലി ക്കാ ക്കെ കാരറ്റ് നെല്ലിക്ക ഒല്ലാ സാ ആഹ്